ഹലോ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം ഇടെ റേഞ്ച് പ്രശ്നണ്ടോ
ആഹ് അതെയതെ എന്തിൻ്റെ അല്ലാതെ? എനിക്ക് വല്യ സുഖയില്ല അതുകൊണ്ടാണ്.
എന്ത്പറ്റി
കൊറച്ചായിപ്പൊ തൊടങ്ങീട്ട് ക്ഷീണം കൊറച്ചീസായി തൊടങ്ങിട്ട്. ഇപ്പോ ഭയങ്കര തലവേദനയുണ്ട്. പനി മാറീണ്. ഇപ്പൊ ഭയങ്കര തലവേദനയാണ്.
തലവേദനയോ?
ഉം ആഹ് ഇപ്പൊ എടക്കെട ക്കൊണ്ടാവും
എന്താ മൈഗ്രൈൻ ഇണ്ടോ
എന്താ അറിയില്ല കാണാൻ പറ്റൂല. സൗണ്ട് കേൾക്കാൻ പറ്റൂല. അങ്ങനെയൊക്കൊരു അങ്ങനെയൊക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് പോലെ. ഇത് ഇണ്ടായ ഭയങ്കര വേദനയാണ്
ആഹ് ഭയങ്കര വേദനാണ്
ഉം അതുകൊണ്ടെങ്കിലും വല്ല ഡോക്ടേഴസ് ഉണ്ടാവോ?
ഡോക്ടർ ഒക്കെണ്ട് ഞാനും എനിക്കുണ്ടായിരുന്നു. ഞാൻ പഠിക്കണ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കണ ടൈമിൽ. എനിക്ക് ഭയങ്കര മൈഗ്രെയിനേനു ഞാൻ കുറെ മരുന്ന് കുടിച്ച്
നിന്റേത് മാറിയോ
ആഹ് ഇപ്പൊ ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ അയിന്റേഷം മാറി. പിന്നെ പെട്ടെന്നങ്ങ് യാത്രിയാ ത്ര ചെയ്യാനൊന്നും പറ്റൂല. യാത്ര ചെയ്താലൊക്കെ ഭയങ്കര തലവേദനയാരുന്നു.
മ്ഹ് ആഹ് ഇതിങ്ങനെ എന്താ ഉം സ്ഥിരായിട്ട് മരുന്ന് കുടിക്കണോ അതോ
സ്ഥിരമായിട്ട് കുടിക്കണം. ദിവസം ദിവസം കുടിക്കണം. ദിവസ ഒരു നേരൊക്കെ എനിക്കുണ്ടായിരുന്നു രാത്രി ആ ദിവസം തെറ്റാതെ കുടിക്കണം നമ്മള് രാത്രി നിനക്ക് കഴിക്കേണ്ടിയത് അത് ഒരു ഗുളിക തരും നമ്മള് ഭക്ഷണൊക്കെ കഴിക്ക നേരത്തെ നല്ല ഒറക്കം വരുന്ന ഗുളികയാണ്. നേരം വൈകിയേച്ചാല് ഒണരില്ല നമ്മള്.
ഇനിയൊക്കെ ഈ രാത്രി രാത്രി മാത്രേണ്ടാവള്ളൂല്ലേ കുടിക്കാന് ആഹ് ആഹ് രാത്രി മാ ഉം ഉം
നമ്മൾ രാവിലെ എണീക്കാൻ നേരം വൈകും മണിക്കൂറനുസരിച്ച് നമ്മക്ക് ഇങ്ങനെ ക്ഷീ ക്ഷീണം വരുന്ന ഒരു ഗുളിക ഒറക്ക ഗുളികാന്നും പറയാം. അത്രതന്നെ
ഉം ഈ ഒറ്റൊരു ഗുളികണ്ടാവുള്ളു
ആ ഒറ്റ ഒന്നു ഇണ്ടാവുള്ളോ ഇനക്ക് എങ്ങനെ ന്നിട്ടോ ഇ പലരിക്കും ആ പലർക്കും പല മട്ട ആയിരിക്കും അറിയിലട്ടോ അവരോരോ ഒരുരതിന അനുസരിച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിട്ടേക്ക ശ എക്ക് എങ്ങനൊയിരുന്നു ഒരു ടൈമില് ല്ല ഞാനിവിടെ പ്ലസ്റ്റുല് പഠിക്കണ ടൈമില് നേരത്തെ തന്നെ ഒരു വൈക്ന്നുന്നേരംങ്ങനെ കുടിക്കും ഗുളിക
ഉം എനിക്ക് ഇതുവരെ എങ്ങനെ തലവേദനൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ തുടങ്ങയാണ് ഇതുവരെ അങ്ങനെ തലവേദനാത പ്രശ്നങ്ങളൊന്നും ഇല്ല എനിക്ക് അന്ത്യയാവോ ചെിലോലൊക്കണ കണ്ണാടൊക്കെ യൂസ് ചെയ്യണ എന്താ ചോദിക്ക മൈഗ്രേൻ ആാണ് എന്നൊക്കെ പറയരുത്
എന്നന്നോട് പറഞ്ഞന് ഞാൻ പിന്നെ ആദ്യമക്ക എല്ലാ ഇൻ്രസ്റ്റ്
ഉം ഞാൻ പിന്നെ ഓൾറെഡി കണ്ണഡ യൂസ് ചെയ്യുന്ന ആളായി ണ്ട് ഞാൻ ചിലപ്പോ ഇങ്ങനെ വിചാരിക്കും ഞാൻപ്പാ അത് യൂസ് ചെയ്തിട്ടാണോ
ശീല ഇല്ലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അത കണ്ണിന്റെ പ്രശ്നം എന്തെങ്കിലും ഇണ്ടോ
ആ ഉണ്ട് ദൂരൊക്കെച്ചക്ക ച
ആ കൊറയപ്പോ
ഉം ഞാന് ചെറിയ കുട്ടി ചെറിയ കുട്ട പറഞ്ഞ ഒരു അഞ്ചാം ക്ലാസിലൊക്കെ ആയുന്നേ വെച്ചു അന്ന് അഞ്ചാം ക്ലാസ് ലായന്ന് മറ്റ് കണ്ണ് ടെസ് റ്റെയ്ണൊര് ചാപ്റ്ററ്ണ്ടേയ് ഉം അന്ന് കണ്ടതാണ് അ ത്ത അപ്പ അങ്ങനെ കണ്ട് പിടിച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഞാ ന് സ്വയം ത് ഒയ് വാക്കി അന്നത്ര പ്രശ് നല്ലേനി പിന്നെ കൊറേ കയ്ഞ്ഞപ്പളാണ്ത് ഭയങ്കര കായ്ച കമ്മ്യായി വന്നത് അപ്പൊ ഞാൻ കൊ ണ്ടോയി കാണിച്ചെടുത്തപ്പന്നെ ഡോക്റർ പറഞ്ഞു അറുപത് വയസ്സായ ഒരാളെ കായ്ച്ചാെള്ളൂന്ന് പറഞ്ഞുന്നോട്
ഏ ഔ അ അത്റിം വയസായ
ഇനി അത് മാറ്റാൻ പറ്റൂല സ്ഥിരായി വെക്കണംന്ന് പറഞ്ഞു
എ അതോണ്ട് പിന്നെ അതോണ്ടായിരിക്കും തലവേദനക്കപ്പ പിന്നെഞ്ഞയ്ന് വേറെ എയ്തെണ്ടിരുല്ലോലെ അയ്ന് ഒ അയ്നൻസര്ച്ച്ള്ളെ കോണ്ടി
ഉം ആ ഇൻക്ക്ത എ പ സക്ക്മ്പോ അയ്ന്റെ സൈഡ്ത്തെ ആ കാല് തട്ടുമ്പോ ഭയങ്കര വേദനേണ് ഇതെന്താന്നറീല ഉം ഒര് സൈഡ് ഭയങ്കര വേദനെയ്ക്കാരപ്പം ഇത് ഉപയോഗിക്കോ ഉപയോഗിക്കാത്ക്ക വാണ്ടത് ന്നറീല്ല
ആ മെഡിസിനാണെങ്കി പിന്നെ ഓക്കെ ഒര് മെഡ്സിൻ കുട്ച്ചാ മതി പിന്ന അത് അങ്ങനെ കുടിച്ച് ചുട്ച്ച് കുടിച്ച് കുടിച്ച് ശീലം അതാവണം ന്നാ പിന്നെ കൊറേയൊക്കെ ബെറ്ററാവും
ഉ ഉം
ഞാൻ പിന്നെ പറഞ്ഞ് മെഡ്സിൻ കുടിച്ചോളാർഞ്ഞു അങ്ങനെ പിന്നെ ൻക്ക് മെഡ്സിൻ തന്നത്
ണെ ഈ മെഡ്സിനൊക്കെ കുടിക്കാ ഭയങ്കര മടിയാ ചെറിയ കുട്ടിയായന്നു മുതലേ ആ ൻക്ക് ഹോമിയോ മരുന്ന് അങ്ങൻ ത് കുടിക്കണൊക്കെ പറ്റാെള്ളു ക്ഷേ അങ്ങനെ ഭയങ്കരതാവുമ്പോ ഉം ഞാനിപ്പോ പനിയൊക്കെണ്ടായാ തന്നെ ഞാന് ഒര് കു ളിക നാല് പൊട്ടൊക്കെ ആക്ക്യ കുടിക്കല് ൻക്ക് തൊണ്ടേന്നങ്ങട് എറങ്ങി കി ട്ടൂല ഗുളിക അത്രയ്ക്കും ബുദ്ധിമുട്ടായ കാര്യാണ് ഗുളിക കുടിക്കാന്ന് പറഞ്ഞാല് ഹും ഹും അങ്ങൻത്തന്നെ ചെയ്യല് ൻക്ക് പനി ഒക്കെണ്ടായാ ആ മര്ന്ന് കുടിക്കാൻ പറ്റായ് ട്ട് ലാസ്റ്റ് ഇഞ്ചെക്ഷൻ കൊണ്ടോയി വെക്കലാണ് ഉം അങ്ങനൊക്കെയാണ് അപ്പൊ അവ്ടെ ഒവ്ടെങ്കി നല്ല ഡോക്ടേഴ്സ് ന്തേ ണ്ടോ തൊട്ങ്ങീട്ട്പ്പൊ കൊർച്ച് പയ്നഞ്ചിസൊക്കായി
ഉം ഉം ഉം അതേത് സുഖായില്ലേ ന്നിട്ട്പ്പെന്തേ പാെറത്ത്ന്ന് ഗുളിക വാ
ആ നമ്മളിപ്പോ സാധാ തലവേദന ആവുമ്പോ മ്മള് അധികം ഡോക്ടറെട്ത്ത്ക്ക് പോവാൻ മടി ച്ച് നിക്ക്ണ ആൾക്കാരല്ലേ അപ്പം മ്മള് പുറത്ത്ന്ന് മെഡിക്കൽഷോ പ്പില് പോയികാണ്ട് ഗുളിക വാങ്ങി പ്പോ രണ് ണ്ട് മൂന്ന് പ്രാവശ്യായിട്ടത് കുടിക്കണ്ട് കുടിക്കുമ്പോ മാറുംന്നല്ലാതെ ഇതയ് കണ്ട് മാറി
ഉം ഉം ആ ഇതാവുമ്പ ഇതേ ഇതിന്റെ സ്വഭാവം അങ്ങനേണ് എടക്കെടക്ക്ണ്ടാവുമ്പളെ യാത്ര ചെയ്യുമ്പള് ചെൽപ്പോ വല്ല ബുക്ക് വായ്ച്ചെ അങ്ങനെന്തെങ്കിലൊക്കെ തലതാ ത്തി നിന്ന അധികം വ വേദനേയ്ര്ക്കും മിർ എട്ട് മണിക്കൂറും മിനിറ്റൊക്കെ വെച്ച് ണ്ടാവ്ണ അസുഖാണ് ഏതായാലും ഇവിടെ അടുത്തൊരു കൺസൾ ട്ടി സെന്ററിലവ്ടെ ഡോക്ടർണ്ട് പിന്നെ കോളേജിന്ന് വര്ന്ന ഡോക്ടറെന്നെണ്ട് നല്ല ഏ തിന്റെ ഉം
എന്തായാലും നിങ്ങളൊന്ന് അന്വേഷിക്കാണ്ട അതിന്റെ നമ്പറൊക്കെ ഒന്ന് ശരിയാക്കി തരുണ്ടത് എന്നും ഉണ്ടാവോ അത്
ഒണ്ട് അയിന് വേറെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യണ്ട്
ആഹ്
അപ്പൊ ഇന്ന ദിവസംന്ന് പറഞ്ഞാല് ബുക്ക് ചെയ്യണ് അതന്നെ അതിന് മാത്രമേ ഉള്ളു
അതിന് മാത്രം ഇല്ലതാ
ആഹ് ആഹ് അതിന് മാത്ര ഉള്ളതാ അപ്പൊ ഓരോരോ ടൈമിലേ വരുള്ളു വേറെള്ള വേറെ ഹോസ്പിറ്റല് വർക്ക് ചെയ്യണുണ്ട് ഉം അത് നമ്മ മുൻകൂട്ടി ആ പരിജള്ള ഏ പറഞ്ഞാ ഞങ്ങൾ കാണിക്കേണ്ടതല്ല അന്ന് കാണിച്ച ഡോക്ടർ ഇപ്പഴും ഞങ്ങ കസിനെ കാണിക്കണുണ്ട് അതെ നമുക്ക് ബുക്ക് ചെയ്ത ഇന്ന ദിവസാന്ന് പറഞ്ഞ് ബുക്ക് ചെയ്താല് അവിടെ പോയി കാണിക്കാം ഞാൻ വരന്റെ പണിക്കാനെ
ഉം എന്തായാലും ഇപ്പ അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടി നിക്കാണ് ആഹ് പ്പോ ഒരു ദിവസം രണ്ടു ദിവസം ഒന്നല്ലേ കൊറേ ദിവസായിപ്പോ ഇത് തുടങ്ങിട്ട് ഇപ്പത് മാറിയിട്ടില്ലെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും ആ ഞമ്മള് ചെറിയ കുട്ടികളൊക്കെ ഇണ്ടാവുമ്പോളേ കുട്ടികൾക്കൊക്കെ എന്താ കുട്ട് കുട്ടികളൊക്കെ ഇണ്ടായതുകൊണ്ടേ കുട്ടികൾക്ക് രാവിലെ സ്കൂൾക്ക് പോണം അത് പോലെ രാവിലെ ഉഉം രാവിലെ മദ്രസക്ക് പോണം അങ്ങനെയൊക്കെ ആകുമ്പോ നീക്കാനും ആ ല്ലാത്തിനും ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ കടക്കുമ്പോ കുറ്റൊന്നുല്ലല്ലോ ഹസ്ബൻഡിനായാലും ഹസ്ബൻഡ് ആയാലും ഇങ്ങനെ പറയും മ് ആ അപ്പൊ ഒന്ന് പൊറത്തിറങ്ങാനും പറ്റൂല്ല ഒന്നിനും പറ്റൂല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോ എനിക്കില്ലത് അപ്പൊ എന്താ വച്ചാല് ഇങ്ങള് ആ ഡോക്ടറ്ടെ നമ്പറൊക്കെ ഒന്ന് നിക്ക് അയച്ചു തരുവോണ്ടിട്ടാ ഉ ഡോക്ടറുക അറിയുന്ന ആളാണ്െന്നല്ലേ പറഞ്ഞത് ഡോക്ടറെ എങ്ങനെയാ നല്ല ഡോക്ടറാ അപ്പൊ എനിക്ക് പണ്ട് ഞാൻ പറഞ്ഞില്ലേ കണ്ണിന്റെ അന്ന് ഞാൻ ഡോക്ടർ പേഠിച്ചിട്ട് പിന്നെ അത് നിർത്തി പോയത് കാരണം അന്ന് എനക്ക് ഒരു ഡ്രോമ ഉണ്ടായതാണ് പിന്നോട ഡോക്ടർ പണിക്ക് കണ്ടട് കുഴപ്പമില്ലങ്ക ഇവിന്ന് അഭിനയിക്കും ണൊെ പറഞ്ഞ കഴിഞ്ഞ ഡോക്ടർ ഉ അപ്പൊ അന്ന അങ്ങനെ ഇണ്ടായതോണ്ടേ എനിക്ക് പേടനെ എന്താ ഇങ്ങനെയൊക്കെ ഡോക്ടർമാരുത്തേക്ക് പോവാനെ ഡോക്ടർ പോവാന എന്തെങ്കിലും പറയോ അങ്ങനെ ചീത്ത പറയോ ഡോക്ടറി അസുഖമല്ലാന്ന് പറയോനക്ക